ഹലോ കേക്കാവോടാ?
ആഹ് കേക്കാം കേക്കാം
എന്ത് ഇവിടെ ഇരിക്കുന്നു
ഹാ ഹാ ഹാ
ഉം
പിന്നെ ഞാൻ ദാണ്ടെ ചോറ് കഴിക്കാനായിട്ട് പോവുന്നെടാ
ആഹ് ഹാ ഹാ ഇവിടാ കഴിച്ചില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഉം പിന്നെ മക്കളൊന്നും ഇല്ലേ എല്ലാരും
മക്കള് ചേട്ടന്റെ വീട്ടിലോട്ട് പോയെടാ
ആഹ് ഹാ ഹാ ഇവിടെ ഒരാക്ക് ഇന്ന് ട്യൂഷൻ ഇല്ലാത്തോണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാ പൊറത്തോട്ട് ഇറങ്ങാൻ വയ്യ നല്ല മഴയും കാറ്റും മഴയ മഴ ഒന്ന് തോന്ന് കഴിയുമ്പോ ഭയങ്കര കാറ്റ് ഭയങ്കര തണുപ്പ്
ഇവിടെ അങ്ങനെ തെന്നാ ശ്രദ്ധിക്കണേ കൊച്ചിനെ
ആഹാ
തണുപ്പ് കാറ്റടിപ്പിക്കാതെ
ആഹ് അകത്ത് തന്നെ പൊറത്തോട്ട് എറങ്ങിയില്ല
ആഹ് ആഹ് ആ്
ആഹ്
ഇവിടെയും ഒരാക്ക് വയ്യാതൊക്കെ ആയിയാർന്നു ഇപ്പം ഒന്ന് നോർമലായി വരുന്നതേ ഉള്ളൂ
ആഹ് ആഹാ ഹാ
പിന്നെ അമ്മ വന്ന് വിളിച്ചോണ്ട് പോവുമ്പോ മോക്കെടാ ഷർദിലും ആ പനിയായിരുന്നു
ആണോ ന്നിട്ട് മാറിയൊ
ആഹ ഇപ്പൊ മാറിയ ആകെ ആള് ക്ഷീണിച്ച് ആകെ ഒരു വശം കെട്ടി ഇരിക്കുവായിരുന്നു ഇപ്പൊ ക്കെ ആയി ഇഞ്ഞിപ്പം തിങ്കളാഴ് മുതൽ സ്കൂ ളില് വിടണം ഇനി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോവാതിരിക്കുവായിരുന്നു
ആഹ് ഹാ ഹാ
ഇപ്പ എന്തായാലും പഴയതുപോലെ ആയിട്ടുണ്ട് ആള്
ആഹ് ആഹ് ആഹ് അപൊ ഇനി എന്നാ തിങ്കളാഴ്ച തൊട്ട് സ്കൂള് വിടുവല്ലേ
ആഹ് തിങ്കളാഴ്ച തൊട്ട് സ്കൂളില് വിടണം ഇന്നലെ മുതല് ട്യൂഷനൊക്കെ വിടാൻ തുടങ്ങി
ആഹ് ആഹ് ആഹ്
പിന്നെ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് കറി വെച്ച്
ചൂട കിട്ടിയായിരുന്നുടാ ഇന്നലെ അന്നെരം ഞാൻ തോരം വെച്ച് വെച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ തുണി കഴുകി വെച്ചു ട്ടുണ്ട് മഴ ആയത് കൊണ്ട് വിരിച്ചില്ല പിന്നെ
വെന്നാ ഇവിടെ തുണി കഴികില്ല ഇവിടെ തുണി കഴികാതെ ഇ മഴയായത് കൊണ്ട് ഞാനും അങ്ങ് മടിച്ചു രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി പോയിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു വല്ലം വർ ർക്ക് വർക്ക് വല്ലം ചെയ്യുന്നുണ്ടോ
ഇല്ലടാ
ഒന്നും ചെയ്യുന്നില്ലേ ഹൗസ് വൈഫ് ആണോ ആഹ് ആഹ് ആഹ്
നീയോ
ആ ഞാന് ക്ലാസ്സിന് പോവുന്നുണ്ട് പി എസ് സിയുടെ
ആണാ ഇന്ന് പുല്ലായിരുന്നോ
ഇന്നില്ലായിരുന്നു ആഴ്ചയില് മൂന്നിസേ ഉള്ളൂ തിങ്കൾ ഞാ തിങ്കളല്ല ചൊവ്വ വ്യാഴം ഞായർ മൂന്ന് ദിവസം
അതെയോ
ആഹ് മൂന്നുദിവസത്തി രണ്ടുദിവസം നമുക്ക് രാവിലെ ഓട്ട പ്രധാർശനമാ വെച്ചാ മോനെ ട്യൂഷന് വിട്ടിട്ട് വേണം ക്ലാസ്സിന് പോവാന് അപ്പൊ ഇച്ചിരി നേരത്തെ ഒക്കെ കൊച്ചുങ്ങളൊക്കെന്ന് പറയുമ്പോ പറഞ്ഞാ അവര് പെട്ടെന്ന് ചെയ്യണോന്ന്ല്ലല്ലോ പല്ല് തേ ക്കാൻ ബ്രഷ് എടുത്ത്കൊടുത്തു കഴിഞ്ഞാ പേസ് അതും കൊണ്ടിരിക്കും അരമണിക്കൂറ് നമ്മള ധൃതി നമുക്ക് മാത്രമെല്ലേ അറിയത്തുള്ളൂ
മോന് എന്തോണ്ടെടാ പ്രായം
മോന് നാല് വയസ്സുണ്ട് ഉ നാലു വയസണ്ട്പ്പ
സ്കൂളിൽ ചേർക്കാറായില്ലായിരുന്നോടാ
സ്ക്കൂളിൽ ചേർത്തില്ല ചേട്ടൻ പറഞ്ഞ് എന്റെ ഹസ്ബന്റ് പറഞ്ഞ് അവനെ പ അക്ഷരമൊക്കെ പഠിപ്പിച്ചിട്ട് വിട്ടാ മതിന്ന് പറഞ്ഞു സ്കൂളില് അതുകൊണ്ട് അടു ട്ടോ എല്ലാം യു കെ എൽ കെ ജി വിടാതെ ഇപ്പൊ എൽ കെ ജി പോകേണ്ട പ്രായവാ എ കെ ജി വിടാതെ എൽ കെ ജി വിടാതെ യു കെ ജി വിടാന്ന് കരുതി
ഇവിടെ മോളയും ഞ എൽ കെ ജി നാലു വയസ്സിലാ ചേർത്തത്
ആഹ് ആഹ ആഹ ഇത് കറക്റ്റ് ജൂണില അവന്റെ ബർത്ത്ഡേ അപ്പൊ സാധാരണ ഇവന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ നാലര വയസ്സിലാ ഒക്കെയ പോയത് സ്കൂളിൽ പഠിക്കാ അംഗൻവാടി ഇവനും ഇവന്റെ പിന്നെ ഒരു അഞ്ചു ദിവസം വ്യത്യാസേള്ളൂ അപ്പൊ ആ മോനും പോയില്ല അപ്പൊ എല്ലാരും കേ പക്ഷെ ഇവൻ സ്വന്തമായിട്ട് ഫുഡൊക്കെ കഴിക്കുവരുന്നു പക്ഷ അവൻ ഫുഡൊന്നും കഴിക്കത്തില്ല അപ്പൊ ആ അപ്പൊ എല്ലാരും അംഗനവാടി - ടീച്ചർന്മാര് പറഞ്ഞ ഇപ്പഴേ ചേർക്കണ്ട അടുത്ത കൊല്ലാം ചേർത്താ പോര എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ പ്പോൾ ചേട്ടനും പറഞ്ഞു എന്നരു കാര്യംഞമുക്ക് അക്ഷരം പഠിക്കാൻ വിടാം അംഗൻവാടി പോകുന്നില്ല അക്ഷരം പടിക്കാൻ പോന്നുണ്ട്
ആഹ ആഹ ആഹ
ആഹ
പഠിക്കുവോ കുഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ അവനെ
മനസ്സിലാവുന്നുണ്ട് കൊഴപ്പുല്ല പിന്നെ മണ്ണിലൊക്കെ എഴുതിക്കും. മണ്ണില് പിന്നെ നമ്മ എടുത്ത് ഇരുന്ന് എഴുതത്തില്ല കളിയാണ് ഫുള്ള്. പിന്നെ വേറെ ഒരാളട്ത്ത് ചെല്ലുമ്പത് ചെല്ലമ്പൊഴല്ലേ പഠിക്കുന്നത്. നമ്മൾ തിരുന്ന് നമ്മളെന്തായാലും വീട്ട് ട്ടി വന്നിരുന്ന് ഈരിക്കുമ്പോ ഞാൻ ഇന്നലെ ക്ലാസ്സ് കയിഞ്ഞ് പോയിട്ടെല്ലാം വന്ന് കഴിഞ്ഞപ്പത്തേക്ക് ഞാൻ എഴുതി പഠിപ്പിച്ചായിരുന്നു. ഇത് നമ്മടത് ഇരിക്കത്തില്ല. ഒരുപാട് നേരം ഒന്ന് നമ്മുടത് ഇരിക്കത്തില്ല. അപ്പൊ ഒറക്കം വരുന്ന് വിശക്കന്ന് വെള്ളം വേണം അങ്ങനെയൊക്കെ പറയും. ആഹ് പക്ഷെ അടിസ്ഥാന തരം അക്ഷരം പഠിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലെ കൊച്ചിങ്ങൾക്ക്. നമ്മള് ഇംഗ്ലീഷ് മീഡിയത്തി വിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ പുള്ളേര് മലയാളം അത്ര ഇംഗ്ലീഷ് ഫുള്ള് എന്തോന്നായി പോകത്തില്ലേ മലയാളം അതാ ചേട്ടൻ പറഞ് ഒരു കാര്യ ചെയ്. നമുക്ക് മലയാളം നന്നായിട്ട് മലയാള അക്ഷരം എല്ലാം പഠിപ്പിച്ചിട്ട് നമുക്ക് സ്കൂള് വിടാന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെയാണ് പിന്നെ ഞങ്ങള് പിന്നെ ആ ഒരു ഓപ്ഷൻ ആയത്.
ആഹ് ആഹ് ആഹ് ആഹ് ഞാനും ഇവിടെ മോളേടാ. എനിക്ക് എൽ കെ ജി യു കെ ജി മോക്ക് ഞാൻ എനിക്ക് പറഞ്ഞു കൊട് ക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എളയാള് സമ്മതിക്കത്തില്ല. അതേപോലെ മോളെന്റെ അടുത്ത് ഇരിക്കും. ആഹ് ഞാനൊന്ന് നോക്കിയാൽ അവക്ക് പേടി വരുംആന്ന് അങ്ങനാകുമ്പോ ഇരിക്കു എന്റെ അടുത്ത്. പക്ഷെ മനസ്സിലാവുകയും ചെയ്യും അവള് എഴുതെ ചെയ്യും. പക്ഷെ ഈ എളയാള് സമ്മതിക്കത്തില്ലട. ആ ഒരു ഒറ്റ കാരണം കൊണ്ട എനിക്കിപ്പം ഈ എൽ കെ ജി ജി മുതൽ കുഞ്ഞിനെ ടൂഷന് വിടാ തുടങ്ങിയതേ.
ട്യൂഷൻ അടുത്തുണ്ടോ ഇവിടെ?
ആഹ് ഉണ്ടടെ. തൊട്ട് വീ വടക്കെലുണ്ട്.
ആഹ് ആഹ് ആഹ് അതാവ്മ്പോ എളുപ്പമാന്നല്ലോ. കുഞ്ഞിനെ കൊണ്ട് കൊണ്ട് വിടണ്ട കൊണ്ട് വരണ്ട. ഹ
അവള് ഇങ്ങ് വന്നോളും.
ആഹ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന്. അവൾ ഫുഡൊക്കെ കഴിച്ചാ?
ഇല്ലടാ ചോറ് കഴിക്കാൻ ഇങ്ങന തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ചോറ് ഞാൻ ഗ്യാസിനകത്ത് റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ചു വെക്കാറാ ചെയ്യാറ്. അങ്ങനെ അത് ഞാാനിങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചു. ഉം കറി ഫ്രിഡ്ജിലി രിക്കുവായിരുന്നു അത് എല്ലാന്ന് ചൂടാക്കി വെച്ചു.
ആഹ് ഹ ആഹ്
പിന്നെ മക്കളും ഇല്ലല്ലോ സാവകാശം എല്ലാം പെയ്യ പെയ്യയാണ് ചെയ്യുന്നത്. അവരുണ്ടെങ്കി ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പം ഞാമാ നമ്മള് മാത്രേ ഉള്ളെങ്കി നമ്മൾ പിന്നെ ഒഴപ്പും.
ഒഴപ്പുവാന്ന് ഇവിടെ അതാണ് ഞാൻ ചിലപ്പോ ഉച്ചക്ക് കഴിച്ചാലായി കഴിച്ചില്ലേ ഞാൻ ചിലപ്പഴേ കഴിക്കത്തൊള്ളൂ.
നമക്ക് എന്തെങ്കിലൊക്കെയൊന്ന് വിഷപ്പടങ്ങിയാൽ മതിയല്ലോ. ചെലപ്പം ചോറ് തന്നെ വേണോന്നില്ല.
ചോറ് തന്നെ ഞാനും അങ്ങനെന്നെ. ചോറ് തന്നെ കഴിക്കണൊന്നും എനിക്ക് നിർബന്ധയില്ല.
മക്കളാകുമ്പോ അങ്ങനെ പറ്റത്തില്ലല്ലോടാ. അത് പുച്ചു മക്കളല്ലേ.
ആന്ന് ആന്ന് നമ്മളൊരു കൃത്യ സമയത്തിന് ആഹാരം കൊടുത്ത് ശീലിച്ചില്ലെങ്കിലേ അത് പിന്നൊരു ഒരു ബുദ്ധിമുട്ടാകും. അതോണ്ട് പിന്നെ ഉം കാറ്റൊക്കെ ഉണ്ടോ അവിടെ? അന്തരീക്ഷം ഒരു വല്ലാത്ത തണുപ്പും.
മഴ സത്യം നീ മറഞ്ഞതുപോലെന്നെ മഴ മാറുമ്പോം ഭയങ്കര കാറ്റ് ആ കാറ്റങ്ങോട്ട് മാറുമ്പോഴത്തേക്കും മഴ പെയ്യും ഇവിടെ അങ്ങനാണ് അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്
ആ ഹ ഹ ഹ ക് പിന്നെ ഹസ്ബന്റ് എന്തെയ്യുന്ന്
ഹസ്ബൻഡ് അമ്പലത്തിലെ പൂജാരിയാടാ
ആഹ് അടുത്താണോ പോവുന്ന അമ്പലത്തി
അല്ലടാ ഇച്ചിരി ദൂരം ഉണ്ട് അവിടെ നിക്ക്യ ചെയ്യുന്നത് മാസത്തിലോ ആഴ്ചയിലോ വരുത്തതെ ഉള്ളൂടാ
ആണോ അയ്യോ അത് വല്ല കഷ്ട്ടായില്ലേ
അത ഞങ്ങൾ അതുകൊണ്ട് അമ്മയും മക്കള ഞങ്ങള് മാത്രല്ലേ ഉള്ളു
നിങ്ങള് മാത്രള്ളൂ അപ്പൊ രാത്രികെടക്ക ഒറ്റക്കിടക്കുന്നതിനൊന്നും പേടിയില്ല
ഇല്ലടാ ഇവിടെ അടുത്തടുത്ത് എപ്പോഴും എല്ലാരും ഉണ്ടല്ലോ അടുത്തടുതൊന്നും ആ നമുക്ക് പേടിക്കാനുള്ള ഏരിയൊന്നും അല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഹ
പേടിക്കണ്ട എന്ന് വെച്ചാ ഒരു അടുത്ത പറയുമ്പോ ഒരു മതിലിന്റെ ആ വ്യത്യാസെ വരുന്നോള്ളു
ആഹ് അടുത്തടുത്ത് വീടുള്ളപ്പോ പിന്നെ പേടിക്കണ്ട ഞാൻ ഞങ്ങളും താമസിക്കുന്നടുത്ത് അടുത്തടുത്ത് വീടൊണ്ട്
ആഹ!
അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒരൂസം ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് സംബന്ധമായിട്ട് എവിടെയെങ്കിലും പോവുവാണെങ്കിൽ ലേറ്റ് ആകുവാണെങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ട അതൊല്ല നമുക്കൊരു ഇവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടി ആ പൊറുത്തന്ന് ആരെങ്കിലും അപരിചിതര് ആരെങ്കിലും വന്നാ ഭയങ്കര കുരെ നമ്മളെ വളർത്തുന്നെ അല്ല എന്ന നല്ല സ്നേഹവാ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നമ്മക് പ് പേടിക്കണ്ട
അതാ നല്ലത്! ! ഇപ്പൊ മനുഷ്യരെക്കായി-
ആന്ന്‌ അവള് അവള് ഭയങ്കര കാര്യാ ഇപ്പൊ ന- ഞാനാണെ ആ വർക്കേരിയിൽ നിന്ന് പാത്രം കഴിയുവാണെങ്കിൽ ആ സൗണ്ട് കേട്ട് അവൾ ഓടി വരും. അവൾ ഓടി വന്നിട്ട് ഞങ്ങടെ വീടിന്റെ വടക്ക വശത്തിരിക്കും എന്നിട്ട് ഞാൻ എൻ - എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിരിക്കും. അപ്പൊ ഞാൻ അഥവാ ഒന്നും മീൻകറി മീൻകറി ഇല്ലാതെ ചോറ് തിന്നത്തില്ല അവള്- മീൻകറിയോ അല്ലെങ്കിൽ ദോശയോ ഒന്നും ഇട്ട് കൊടുത്ത തിന്നത്തില്ല അവസാനം ഞാൻ പറയും ഒന്നും ഇല്ലടി പോയ്ക്കോന്ന് പറയുമ്പോ- ത്തേക്കും ആള് പോവുകയും ചെയ്യും നമ്മള് പറയുന്ന അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇന്ന ഒന്നും ഇല്ലടി പോയ്ക്കോന്ന് പറയും. ചില ദിവസണെ ഞാൻ ഇവളെ ഒന്ന് പരീക്ഷിക്കും. ഞാൻ പറയും ഞാൻ ചോറിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും നീ വന്നുപോവരുത് നീ എടു- ക്കരുത് എന്ന് ഞാൻ പറയും അപ്പഴത്തേക്ക് അതും കേ- ട്ടോണ്ട് അവിടെങ്ങിരിക്കും എന്നിട്ട് ഇവള് കഴിക്കാനായിട്ട് പോവുവാണോ ഇല്ലയോന്ന് ഞാനീ - നമ്മുടെ ഹാളിന്റെ അടുത്തൊരു ജനലുണ്ട് ആ ജനൽ തുറന്ന് നോക്കും. ഇപ്പൊ ജനല് തുറക്കുമ്പോഴേ ആൾ അവിടങ്ങിരിക്കും. ഞാൻ പിന്നെ പറയാ പോയി കഴിച്ചോന്ന് പറയുമ്പം പക്ഷേ ചേട്ടപ്പ ഇതൊക്കെ കണ്ടോണ്ടണ്ട് വരും എന്തുവാടി എന്ത് കാണിക്കുവാടിന്ന് ചോദിച്ചോണ്ട് എന്നെ വഴക്ക് പറയും ഞാൻ പറയും ചുമ്മാഎട്ടാ അവളെ ഞങ്ങള് വേറെ താമസം വന്ന നാള് തൊട്ടെ അവളെ നമുക്കറിയാം. അവണ്ട് നല്ല കാര്യവാ
ആഹ!
ഉ അങ്ങനെ എന്നാ ഓക്കെ! ആ.. ഓക്കെ ബൈ. ആ.